ആഹ
ആഹ് കേക്കത്തില്ലേ കേക്കത്തില്ലേ കേക്കത്തില്ലേ ആഹ എന്നട
ച്ചോറുണ്ട് പാത്രമൊക്കെകഴുകിയിട്ട് ഇരിയ്ക്കുവാരുന്നു
ആണോ ഉ ഞാൻ ചോറുണ്ണാൻ തുടങ്ങും ഇല്ലില്ല തുടങ്ങുന്നേ ഉള്ളൂ ഉ അവളെ കൊച്ചിനെ ഉറക്കി കിടത്തി
കൊച്ചിന് ഉച്ചക്ക് ഫുഡ് കൊടുക്കോ അതോ
ആഹ കൊടുത്തു കൊടുത്തു ചോറ് കൊടുത്തു ചോ റ രണ്ട മൂന്ന് വായിക്കോണ്ടുള്ളു നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നേ അന്നേരം കുളിയും കഴിഞ്ഞു കുറുക്കും കൊടുത്ത് ഞാൻ പിന്നെ ചക്കയ്ക്ക് വേണ്ടിയിരുന്നല്ലേ പിന്നെ അപ്പൊ ഒക്കെ മൂത്തിരിക്കുമായിരുന്നു പിന്നെ പെട്ടെന്ന് രണ്ടു മൂന്നു വായ ചോറെ ഉണ്ടോള്ളൂ എണീക്കുമ്പോ കൊടുക്കാം അന്നേരം അവളെ ഉറക്കി കിടത്തിട്ട് ഞാനും വന്ന് ചോറിനാനായിട്ടിരുന്നു
ഉം ഹഹ് ഉ
ഉ പിന്നെ
അനക്കിപ്പോ മുടി ചോഴിച്ചിലുണ്ടാ
ഉണ്ടോന്നോ എ മുടി ഉണ്ടോന്ന് ചോദിക്ക എന്ത മുടിയെല്ലാം പോയി
ഉം കഴിഞ്ഞ ദിവസം ഒരു കൊച്ച ഇങ്ങനെ ഡെലിവറി കഴിഞ്ഞ അപ്പൊ അവിടെ എനിക്ക് എ എപ്പഴും ഫോട്ടോ ഇട്ടു തരും എന്തോരം പോകുന്നെ അറിയോന്നൊക്കെ ഞാനും ഇടക്ക് അവിടെ ചോദിച്ചപ്പോ ക്കപ്പോ ഒരു കുഴപ്പവുമില്ലായിരുന്നു പക്ഷെ മൂന്നാല് മാസം കഴിഞ്ഞപ്പോഴ മുടി കൊഴിയാൻ തുടങ്ങിയ
എല്ലാരും പറയും പെൺപിള്ളേരാ ണെങ്കി മുടിയൊക്കെ തഴച്ച് വളരും
എനക്ക് പക്ഷെ ഇപ്പൊ ഇപ്പ തന്നെ ഇടക്ക് ഉച്ചീടെ ഇവിടെന്ന് തൊട്ട് ലോങ് നീളവെള്ളം മുടി കിട്ടുന്നുണ്ട്
ആ എടാ നമുക്ക് അതായത് ഈ ഡെലിവറി ടൈമിൽ ഈ പ്രഗ്നൻസി ടൈമില് വളരും മുടി വളരും പ്രഗ്നൻസി കഴിയുമ്പം ഈ വളരുന്നതും അതിന്റെ അപ്പുറത്തേയും കൂടിയങ്ങു പോവും അധഷ അപ്പം നമ്മൾ അതായത് നമ്മുടെ രാജകീയമായ സമയല്ലേ അത് അപ്പൊ നമുക്ക് എല്ലാ സൈഡിൽന്നും നല്ല ജീവിക്ക ഹാപ്പിനെസാണ് അപ്പ നല്ല ഇതായിട്ട് എല്ലാമങ്ങുവരും അത് കഴിയുമ്പോത്തേക്ക ദേ എല്ലാം പോയി വരും മാതിരി തള്ള വൈബാവവും
ഞാൻ മുടിയുടെ അറ്റം പൊട്ടി തുടങ്ങിയപ്പൊ ഒന്ന് ഒന്നൂടെ മൊത്ത ഇ ലെയർ അടിച്ചാലോന്നൊക്കെ ഓർത്തു പിന്നെ അതുവ ഒത്തിരി മുടി കഴിഞ്ഞാലോന്നോർത്തതു കൊണ്ട് ഞാൻ വെട്ടാൻ നിന്നില്ല
ആഹ കൊറച്ച കഴിഞ്ഞിട്ടൊക്കെ ചെയ്താ മതി ഞാന എന്നിട്ട് ഏട്ടോട് പറഞ്ഞിട്ട് മറ്റേ എന്തെലും എണ്ണയൊക്കെ കാച്ചി തേക്കാ എന്നൊക്കെ പറഞ്ഞ നല്ല ചക്കിലാട്ടിയെ വെളിച്ചെണ്ണയക്കെ വാങ്ങിച്ചൊണ്ട് വെച്ച് ഓ ഇതൊന്ന ഉണ്ടാക്കി ൻ പോയിട്ട് നമുക്ക് കുളിക്കാൻ വരെ നേരം കിട്ട അതാ യത് പണ്ടൊക്ക ഒരു മണിക്കൂറെടുത്താണ് ഞാൻ കുളിക്കാൻ കേയറുന്നത് വിശാലമായി കുളിച്ചാസ്വദിച്ച ആ ത എല്ലാം കഴിഞ്ഞഞ് ഇറങ്ങുമ്പോ ഇപ്പോ അഞ്ചു മിനിറ്റ് പോലും കൊച്ചിനെ കൊടുക്കുന്നു അങ്ങോട്ട് കയറുന്ന് വെള്ളം ഒഴിക്കുന്നു ഇറങ്ങുന്നു ആ കുളി കഴിഞ്ഞു അതിപ്പോ എല്ലാവരും ഇവിടെ പറ ഇത്ര പെട്ടെന്ന്ക്ക കുളിക്കാ അറിയോ അതുപോലെ ഒരുങ്ങുമ്പം ഇവളില്ലാതെ കുഞ്ഞില്ലാത്ത സമയത്ത് ഞാന് ഞാനാണ് ഏറ്റവും ലാസ്റ്റ് അതായത് ഈ വണ്ടി സ്റ്റാർ് ചെയ്യുന്ന സമയത്ത് ഞാൻ ലാസ്റ്റ് ടച്ചപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുവായിരിക്കും എന്നിട്ട് എന്നെ വഴക്കൊക്കെ പറഞ്ഞാർന്നു, ഇപ്പോ എന്നെ കൊച്ചും ഞാനും ആദ്യം ഒരുങ്ങും ബാക്കി എല്ലാരും ഉം ഉം ഉത്തരവാദിത്തങ്ങൾ കൂടുമ്പോ നമ്മൾ അയ്ൻ അനുസരിച് തിരിച്ച്മാറും ഉം അയ്യോ അതാ ഇനി നമ്മുടെ കാര്യങ്ങളൊന്നുംല്ല എല്ലാം കുഞ്ഞിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാ
അതെ
ഒരു വഴിക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ആ കൊച്ചിന് പുട്ട് തടാനുള്ളത് അല്ലെങ്കിൽ അവളുടെ പൗഡർ രാശനാദി ഒക്കെ എടുക്കും നമ്മുക്ക ഉള്ളതൊന്നുമല്ല പിന്നെ കൊച്ചിന്റെ പൗഡറും ഫുട്ട് ശമ്പളം അജസ്റ്റ് ചെയ്യോല്ലേ അങ്ങനെയൊക്കെ പോവും
ഉം
പിന്നെ
ആ വേറെന്നാ
അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഇന്നലെ എല്ലാർക്കും അവധിയായിരുന്നു. ഞായറാഴ്ച അല്ലെ
ആഹ ചേട്ടത്തിക്ക് മാത്രം പോണായിരുന്നു. അവൾക്ക് എങ്ങനെയന്ന് വെച്ചാ അവരുടെ സ്റ്റാഫോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്താ ലീവ് എടുക്കുന്നെ അപ്പൊ ഞായറാഴ്ച തന്നെ കിട്ടണമെന്നില്ല.
ആണോ
ഉം അപ്പോ അവൾ ചേട്ടായിക്ക് ലീവ് എടുക്കുന്ന ദിവസം അങ്ങനെയൊക്കെ നോക്കി എടുക്കുന്നെ
ആഹ ഹഹ് ഹഹ ഹഹ
രണ്ട് ദിവസങ്ങളിൽ എടുക്കുന്നെ ഊഊ, വൈകിട്ട് ഏഴര വരെ അത് അതാ പാട്
അല്ല വേറെ എന്താലും നോക്ക്
ഉം നോക്കുന്നുണ്ട് ഞാൻ ഇറങ്ങിയപ്പോ ആ വേക്കൻസിൽ കേയറാന്നൊക്കെ ഓർത്ത് പക്ഷെ ഞാൻ ചോദിച്ചു. ഓ എനിക്ക് എനിക്ക് മുമ്പേ തന്നെ ഒരു കൊച്ചിനെ കൂടെ എടുത്തായിരുന്നു അതുകൊണ്ടാ തോന്നി ഇനി എടു ക്കുന്നില്ലായിരിക്കും
ഹം ഹ ആഹ് എന്തേലും ഒക്കെ ആവട്ടെ
അതെ
ഏ അല്ലേലും വീട്ടിൽ ഇരുന്നാലും മടുപ്പല്ലേ
അല്ലെങ്കിൽ
ആആ
ഇപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്ന് ആശ്വാസം കണ്ടെത്തുന്നു
ഹ ഹ അത് തന്നെല്ലടാ ഈ ഒരു മാസമേ ഉള്ളൂ ശരിക്കും നമ്മുക്ക് ഇനി ലൈഫില് സമാ മാധാനം, അത് കഴിഞ്ഞാ പിന്നെ ഇല്ല പിന്നെ നമ്മുടെ റെസ്റ്റിലൊന്നും ഒരു പ്രസക്തിയില്ല ഞാൻ നേരത്തെന്നെയന്ന് വെച്ചാ എന്റെ എല്ലാ പണിയും തീരുന്നടം ആ ഒരു ഉച്ച സമയത്ത് എനിക്ക് എല്ലാ പണിയും തീർക്കണം. അപ്പൊ ഇവൊക്ക ഒരു പന്ത്രണ്ട് മണി യാവുമ്പോ ചിലപ്പോ ഉറക്കം വന്നാ ചുങ്ങാന് തുടങ്ങുമ്പോ ചവിട്ടി പിടിച്ച് ചവിട്ടി പിടിച്ച് ഒരു മണി ഒന്നര വരെങ്ങെ എങ്ങനെലുംക്കൊരു ചെയ്തിപ്പിക്കും, അപ്പം ചോറണ്ടാ പാത്രം കഴുകിട്ട് ഒപ്പാച്ചനും ഉണ്ടല്ലോ കൊടുത്തിട്ട് അങ്ങനെ കേറിയ ഓൾ കിടക്കുന്ന കൂട്ടത്തിൽ കിടക്കുവാണെങ്കിൽ നമുക്ക് വെല്ല സിനിമ കാണാം അല്ലെങ്കിൽ ഫോണിൽ കളിക്കാം ഇല്ല കിടന്ന് ഉറങ്ങാ എന്നൊക്കെ വിചാരിക്കും, പിന്നെ ഞാനോർക്കും പണ്ട- ത്ത ഞാനല്ല ഞാനൊ ഒരുരമ്മയല്ലേ അയിന്റെ ഉത്തരവാദിത്തം ഞാൻ കാണിക്കണ്ടേ എന്നും പറഞ്ഞ് പിന്നെ ഉറക്കം വരുന്ന അതിപ്പോ അരമണിക്കൂറിനുള്ളിൽ എണിക്കും ഓനൊന്നും അത്ര ഒത്തിരി നേരവൊന്നും ഉറങ്ങുവേല ഞാൻ ചെലപ്പോ ചോറിണ്ടട്ട് പാത്രം കഴകണ്ട കയ്യ് പോലും കഴുകണ്ട അപ്പത്തേക്ക് ഇങ്ങ് എണീറ്റ് പോരുക ആ അതേ പകല് ഉറക്കം തീരെയില്ല എന്നാ രാത്രി കിടന്നോളുവേ ആ പിന്നെ അതാണല്ലോ നമുക്കും വേണ്ടത് ഉം അപ്പൊ അതെല്ലാം പോയി പറയും പോലെ ആ അയ്യോ അവള് അഞ്ചര അഞ്ച് മണി അല്ലേ ആറ് മണി അപ്പഴത്തേക്ക് എണീറ്റ് അച്ചേ അമ്മേ അച്ചേ അമ്മേന്ന് പറഞ്ഞോട്ട് ഞങ്ങളുടെ അടു മണ്ടേക്കൂടൊക്കെ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വരും ഇടക്ക് ചെന്ന് തല ചെന്ന് ഭിത്തിയിൽ ഇടിക്കുന്നു ടക്കന്ന് കേ കാറുന്നു തിരിച്ചുവരുന്നു ഇതൊക്കെ തന്നെ പണി ഞൻ എന്നിട്ട് കർട്ടനൊക്കെ മൂടി വെക്കും ഒരു തുള്ളി വെട്ടം കേറാതിരിക്കാൻ വെട്ടം കൂടെ കണ്ട് കഴിഞ്ഞാൽ ഒരു രെ ഇല്ല എങ്ങനെ പിടിച്ച് കിടത്താൻ പിന്നെ ഒരുലോട് കളിപ്പാട്ടം എന്റെ കട്ടിലിന്റെ അറ്റത്ത് കിട ഉണ്ട് കാര്യം ഇവൾ ഉണരുമ്പോ ഇവള് എന്റർടൈം ചെയ്യാൻ എടുത്ത് കൊടുക്കാ ണ്ടേ നമ്മളും പകുതി ഉറക്കത്തിലാണല്ലോ
അതേ
അപ്പൊ ഇവിടെ എല്ലാരും പറയും എന്ന താമ ഇവിടെ ഏഴര എട്ട് ആവുമ്പോ കിടന്നുറങ്ങും രാത്രി ഉറക്കം അങ്ങനെ കിടന്നുറങ്ങി എട്ടി അഞ്ചര ആറ് മണി ഇടയ്ക്കിടക്ക് പാല് കുടിക്കാൻ എണീക്കും ള്ളൂ എന്നാലും അങ്ങനെ ഉണർന്ന്‌ പോയിട്ടില്ല പാല് കുടിക്കുന്നു ഉറങ്ങുന്നു അങ്ങനെ കിടക്കുന്നു
ആഹ്
അപ്പം പറയും താമസിച്ച് ഉറക്കിയാ ചെലപ്പം കുറച്ചു നേരം പകല് വെളുപ്പിനെ എണീക്കാതിരിക്കുന്നു ഓ പത്തു മണിക്ക് ഉറക്കിയാലും ശെരി അവളൊര് അഞ്ചര ആറ് ബാക്കിയെല്ലാ ദിവ ഇപ്പോ എനിക്ക് ഇഷ്ടമായി ഞായറാഴ്ച്ച ദിവസം രാവിലെ എണിക്കുമ്പോ എനിക്ക് ദേ ഏട്ടായിക്കും പോകണ്ടല്ലോ ഉം അതെ അതെ അതെ അന്നേരം വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇതേ പോലെ ആറ് മണിക്ക് ഒക്കെ എണീറ്റ് അമ്മയൊക്കെ വന്ന് എടുത്തോണ്ട് അങ്ങ് പൊക്കോളും
ആഹ്
ഉം ഇവിടെ പക്ഷെ നമക്ക് അങ്ങനെ കിടന്നുറങ്ങാൻ പറ്റത്തില്ലല്ലോ ആ അങ്ങന ഉണ്ട് ആ അതിപ്പോ നേരത്തെയൊക്കെ ആറര ഒക്കെ ആവുമ്പോ എണീക്കുവാരുന്നു ഇപ്പൊ എനിക്ക് മടിയാ
ഏഴാവും ഉം ചക്കയൊക്കെ വറുത്തോവിടെ
ചക്ക വറുക്കുന്നില്ല വറുത്താ കൊണ്ടുവന്നി
ഉം വറക്കാനായിട്ട് രണ്ട് ചക്ക സെറ്റാക്കി വെച്ചേക്കുവാ ഒരെണ്ണം ഒരി ക്കി വെച്ചു വരണം ഒരുക്കാനുണ്ട് ഇനി അത് മൂടും തലയും കളയണം അരിയണം ചക്കപ്പഴം ഏഹ് ഒരുക്കി വെച്ചു ഇനി അത് വയറ്റം പോണം
ആ ഫ്രിഡ്ജിൽ എടുത്ത് വച്ചോ
ഇല്ലില്ല എല്ലാം ഇതിലെ അതിലെയൊക്കെ ഇരിക്കുവാ ഒന്ന് രാത്രി ആയാലോന്ന് അതേന്നെ ഇന്ന് രാത്രിയായാലും ഒന്നും തീരില്ല ഒരു ലോട് തുണി ആ പോയതെല്ലാം അലക്കിയതിട്ടേക്കുന്നു അതിനി മടക്കണം
ഉം
ഞാൻ രാജിക്കത്ത് എഴുതിവെച്ച് പോയാലോന്ന് ആലോചിക്കു ഉം ഉം
ഇപ്പൊ ഞാൻ ടി വി വെച്ചപ്പ ഇന്ന് മുതൽ കെഎസ് ആർടി സി ഫ്രീ സർവീസ് അല്ലേ ആ അതിന്റെ ഉദ്ഘാടനമായിട്ട് ഏതൊരു ബസ്സിൽ പായസ വിതരണം ഉണ്ടായിരുന്നുന്ന്
ഓഹ്
തലേ വീണന്നോ ചൂട് ആ ചൂട് പായസമ്മ മന്ത്രിയുടെ തലയെ വീണന്നൊക്കെ പറഞ്ഞിപ്പോൾ ടിവിയിൽ കണ്ടു ഉം ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിന്നപ്പോ രാവിലെയും വൈകിട്ടും കെ എസ് ആർ ടി സീ വരല് ഓ ഇപ്പ യോഗം ഇല്ല
ഉം അതെല്ലേ യോഗം ഇല്ല അമ്മണിയെ
പിന്നയിപ്പോ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ടും ഞങ്ങള് അടുത്തടുത്താ ആ വീടെ അവള് പറഞ്ഞു ചോദിച്ചപ്പോ വൈകിട്ട് തൊട്ടേ ഉള്ളന്ന് നമ്മുടെ ഇവിടെയക്കൂടെ ഓടുന്ന ബസിനൊക്കെ ഉണ്ടെന്ന്
ഉം ഉം ഉം ആ എപ്പോഴാണേങ്കലും കിട്ടൂല്ലോ
അങ്ങനാണേ ഇപ്പം നൂറ് ദിവസംന്നല്ലേ പറഞ്ഞേക്കുന്ന
ആഹ് ആ ഒന്നും അറിയത്തില്ലടാ ഞാന് അയിനെ പറ്റിയൊന്നു നോക്ക്‌ നമ്മളെങ്ങും പോന്നുമില്ല ഇവിടെ ഒന്നിനും നേരം കിട്ടുന്നില്ല അതൊണ്ട് ഇതൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല
ഉം ഹ് ഇനിയെന്നാ ആശുത്രി പോണ്ടേ
ഇനി മുപ്പത്തൊന്നാംതി അന്നേരം കറക്റ്റ് ഒമ്പത് കംപ്ലീറ്റാകും
കംപ്ലീറ്റ് ആകും ഉം ഉം ഉം ജൂലൈ എത്രണ്ട്
ഒരാശ്വാസത്തിന് ഒരാശ്വാസത്തി ഇടക്കിടക്ക് വിളിക്കല്ലെങ്കി
ആഹാ ഹ് ഹ് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം ഹ് ഹ് ഹ് മ് ഹ്
ജൂലൈ ഏഴ് വരെ അത് ഒമ്പത് മാസം ഏഴു ദോസവും ല്ലേ
ഉം അങ്ങനെ എന്തോ ഒരു കണക്കുണ്ട്
ഉം
എടാ എന്നാ ഞാൻ വിളിക്കാവേ
ആഹ്
ആഹ ശെരി ശെരി
ആഹ്
ആ